ഹലോ എന്തൊക്കെയ വിഷേ എഷം എങ്ങനെയാ
എന്തൊക്കെ നിങ്ങള അവിടുത്തെ വിശേഷങ്ങളൊക്കെ
ഇവിടത്തെ വിശേഷം സുഖാണ് ഫുഡൊക്കെ കഴിച്ചോ
ചായ കുടിക്കാനായില്ലേ ഫുഡയി ക്കെ കൊറെ സമയായില്ലേ ഉ
ചായക്കെന്താ സ്പെഷ്യലക്കെ ഉണ്ട ണ്ടോ
ചായക്ക് സ്പെഷ്യലയി ട്ടൊന്നുല്ല ബേക്കറിയുണ്ട എന്തെങ്കിലൊ ക
ഉ ഉ കടിയൊന്നും ഉണ്ടാക്കാറില്ലേ
ഉണ്ടാക്കല് ഉണ്ടാക്കാറൊക്കെ ഉണ്ട് ചെൽപ്പണ്ടാക്കും ചെൽപ്പം ഇണ്ടാക്കൂല ചെൽപ്പൊരു മടിയാണ്
ആ ആ എന്താ ഉണ്ടാക്കാതൊക്കെ
പൊരിയാളോ പഴമ്പൊരിയോ എന്തെങ്കിലൊക്കായിട്ട്
പഴമ്പൊരിങ്ങനെ റെസിപ്പിയൊക്കെ
പഴമ്പൊരി മൈതമാവും കൊറ്ച്ച അരിപ്പൊടി പ്പകെട്ട് മാവൂട്ടി കൊറച്ചേരെ വെക്കും പസ്റ്റ്ന് വെക്കും പിന്നെ ഇണ്ടാക്കും
ഉ ഉം എങ്ങനെ ബേക്കിൻ സോടൈക്കെ ചേർക്കോ
ആ ബേക്കിൻ സോഡ കൊർച്ച് അധികൊന്നില്ല കുറേനേരായി മാവ് തലേന്നത്തെ മാവ് പുളിക്കാനേ ഫ്രിഡ്ജില് എവിടേലും വെച്ചാലേ വേക്കിൻസോഡന്റെ ആവശ്യന്നുല്ല നല്ലാണം പൊങ്ങീട്ട് വരും
ഉം ഉം ഉ അയിന്റെ തലേന്ന് മാവൂട്ടിയക്കണ്ടെ
തലേന്ന് മാവ് കൂട്ടിക്കാന് നമ്മള് ചെൽപ്പം രണ്ടീസൊക്കെ അട്പ്പിക്ക് ച്ചെക്കെ ഉണ്ടാക്കണെങ്കിലേ കൊറച്ച് മാവ് അവിടെ വെച്ചാ മതി
ആഹ് ആഹ് ആഹ് അത് നല്ലോണം ശരിയാവും ല്ലേ
ഉം അപ്പൊ നല്ല നല്ലോണ്ണം പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട്
ഉ ഉം
ങ്ങളെങ്ങനെ ഇണ്ടാക്കല്
ഞങ്ങളും മാവൊന്നും ഉണ്ടാക്കാറില്ല ഇതേപോലെത്തന്നെ അരിപ്പൊടിയും മൈതാമാവും ഇണ്ടാക്കി അതോണ്ടന്നെ ബേക്കിങ് സോഡ കൊർച്ച് ചേർക്കും അതിപ്പന്നുടൂല കൊല്ലാവേണ്ട ശ്യത്തിന്ള്ളെ ആഹ് മക്കൾക്ക് ചെലേ നേരൊക്കെ കഴിക്കും ചെലേ നേരം ഒന്നും വണ്ടരൂല
ഉം എത്ര എത്ര മക്കളുണ്ട്
രണ്ട് രണ്ടാള്ണ്ട് ഉം ആണുണ്ട് പെണ്ണു വല്ത് ആണാണ് ചെറുത് പെണ്ണാണ് വല്തിനപ്പ നെയ്സറീല് ഇപ്പൊ ചേർത്തിട്ട്ണ്ട്
ആഹ് അട് ത്തന്നാവൂല്ലേ
ആ ആ ഇവിടെ അടുത്തന്നെ ഉണ്ട് അപ്പൊ അവിടെ ചേർത്തിട്ടുണ്ട് പ്പന്ന് പോയിരുന്നു പോയിപ്പോ ഉച്ചക്ക് വന്നിട്ടുണ്ട് രാവിലെ പോയി കൊണ്ടയാക്കാനൊക്കെ പോയിനി
ആ പൊതുവേ എല്ലായിടത്തും ചെറിയ കുട്ടികള ഒക്കെ ഉച്ചക്കെട്ടേണം ഇവിടെയക്കെട്ടിട്ടുണ്ട്
ആ് അവി എടെ എങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടോ
ആഹ എനിക്ക് അഞ്ച്ു മക്കൾ അല്ല നാല് മക്കളാണ് മൂന്ന് മൂന്ന് വെണ്ണണം ഒരാാണ് മൂത്ത മോള കല്യാണം കഴിഞ്ഞഞ് മോൾക്കൊരു മോളുണ്ട്ോ മോനുണ്ട്
ആഏ ആ
ഓളെ പടാ തന്നെ തന്നെ കല്യാണം കഴിച്ചു ച്ചന
ആ മറ്റവരൊക്കെ എന്താ പഠിക്കയാണ് എല്ലാരും
ഉ ഓളത്ത ആായല്ലാന് പ്ലസ് ടുന് അടിക്കണ പിന്നെ പത്താം ക്ലാസ്സിലുണ്ട് പിന്നെ ചെറിയത് കെ ജി പോണ്ട്
ആ ആ പ്ലസ് ചെയ്താ
പ്ലസ് ടു ഇലക്ട്രോണിക് സയൻസ് സാനഡ് എട്ട്ന
എങ്ങനെ പഠിക്കാനൊക്കെ മെടുക്കനാണോ
പഠിക്കാന് ആ കൊഴപ്പല്ല എന്ന ചെറുതായിട്ടൊക്കെര്
ഉം ഉം
ക്ക് കാണാനും പറഞ്ഞില്ലേ
ആ
പിന്നെ പൊതുവേ കുറച്ച് ടഫായ വിഷയണേനും
ആ ആ
അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മലയാള മീഡിയം പഠിച്ച കുട്ടികളാവുമ്പോളേ
ആ ആ എങ്ങനെയാ മറ്റേ പിള്ളേരൊക്കെ എത്രയിലോ പഠിക്കണേ
ത്താം ക്ലാസ്സില് ഓള് ഓന്റെ താഴ ഉള്ളള്ളത് പത്താം ക്ലാസ്സില് മോന്റെ താഴെ ഉള്ളത്
ആ ആഹ്ഈ വർഷം എസ് എൽ സി ആണ് ല്ലേ ട്യൂഷനൊക്കെ പോന്നു ണ്ടോ എങ്ങനെയാ
ട്യൂഷന് വിട്ട് ട്ടില്ല ട്യൂഷന് പോവാതെ മാർക് വാങ്ങാൻ പറഞ്ഞേക്ക
ഉം അങ്ങനെ പോവാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ അതോ
എവിടെ സ്കൂൾ പോവാനോ ട്യൂഷന് പോവാനോ
ട്യൂഷൻ പോവാന ഓൾക്ക് പൊതുവേ താല്പര്യം ഇല്ല പിന്ന അവളെ ഫ്രണ്ട്സളൊക്കെ പോവണ്ട് പറഞ്ഞപ്പൊ അവൾക്കൊരു ചെറുതായിട്ടൊരു പൂതിയുണ്ട ണ്ടാവൂഏ ചെയ്തീനി
ആ ആ ഇപ്പ പിന്നെ ക്ലാസ് ഒക്കെ യൂട്യൂബില് ചാനൽല് ഉണ്ടാവുമോ പിന്നെ അത് കേട്ട് പഠിച്ചാലും മതി
ഉം അപ്പൊ ഞാന പറഞ്ഞ അപ്പ സയിരത്തിന്റെ ക്ലാസ് സും അങ്ങനെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഉണ്ടാവുമ്പോളേ മോനൊക്കെ അങ്ങനെ പഠി ഒറ്റക്കെന്യാണ് ഓന് ട്യൂഷൻ വിട്ടിട്ടൊന്നും ഇല്ലായിന് അപ്പൊ മൂത്ത പെൺകുട്ടീനെ വിട്ടീന അപ്പോള് പറയണണ്ട് ട്യൂഷൻ പോയിട്ടൊന്ന് പിന്നെ പോവാതെ പഠിക്കണം അതാണ് നല്ലത് ന് പറയുന്നുണ്ട് അപ്പൊ
ആ ആഹ് ഉം ഉം പഠിക്കയാണെങ്കിൽ കുഴപ്പൊന്നുല്ല ഉം പിന്നെപ്പൊക്കെ ക്ലാസ് ഉണ്ടാവോണ്ടേ
ഉം ഇ സ്കൂളിൽ മോർണിംഗ് ക്ലാസ്സും അതൊക്കെ അങ്ങനെ ഉണ്ടാവണ്ട് കൂള് തന്നെ നല്ല നിലവാരത്തിൽ പോകുന്നുണ്ട്
ആ ആ
വേറെ എന്തൊക്കെയാണ്ട് വിശേഷങ്ങള് ഫുഡൊക്കെ നിങ്ങള് കഴിച്ചോ?
ഞങ്ങള് കഴിച്ചു, ഇനി ചായേൻ്റെ പരിപാടിയൊക്കെ തൊടങ്ങാനായി.
ഉം ഹസ്ബൻഡോ
ഹസ്ബൻഡ് എത്തീട്ടില്ല പിന്നെ ചെറിയ നാത്തൂന്റെ വീട്ടിലൊന്ന് പോണം കരുതുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരുക്കമാനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങയാണ്
ആ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികൾ എന്തേലും ഉണ്ടോ
ചെറുന്നന ഒന്ന് വീണാണ്ട് കാലിന് എന്താ പറ്റിയാണ് അപ്പം ഏതായാലും കാണാൻ പോണുണ്ട് പറഞ്ഞു അവനാലും കൂടെ പോവാ വിചാരിച്ചു നിക്കാണ്.
ആഹ് നാത്തുമാര് എത്ര ആള്ണ്ട്? ഉം ഇത് എങ്ങനെ ചെറിയ നാത്തൂന്റെ ഉമ്മയാണോ?
ആഹ് അതെ ചെറിയ നാത്തൂന്റെ ഉമ്മയാ
ഉം
ഉം ഉം
വേറെ എന്തൊക്കെയുണ്ട്
വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ പോണുണ്ട്
കുട്ടി എന്താ ഇല്ല ചെറിയ ആള് എത്തീട്ടേയുള്ളൂ മറ്റോര് എത്തീ ട്ടില്ല അയിന് ഓൾക്ക് എൽ കെ ജില് അല്ല യു ഇനിയിപ്പോ എൽ കെ ജി കഴിഞ്ഞ് യു കെ ജിക്കായി
ആ ആ ബുക്കൊക്കെ കിട്ടിയോ ഇന്ന്
ബുക്ക് അവർക്ക് പ്രവേശനോത്സവത്തിന്റെ അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ബുക്ക് ഞങ്ങളൊക്കെ പോയിന് അപ്പം രക്ഷിതാക്കടെ കയ്യില് തന്നെ കൊടുത്തി ട്ട് തന്ന് തന്നേക്കാണ്.
ആ ആ എന്താ ഫുഡ് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും സ്പെഷ്യൽ എന്തായിരുന്നു?
സ്പെഷ്യൽ പാ പായസം ഇണ്ടായിനി അവിടെ സേമിയ പായസം ഇണ്ടായിനി അവിടെ എന്തേനി?
ഇവിടെ മിഠായി ആയിരുന്നു.
ആഹ്
പായസ പരിപാടിയന്നെ പരിപാടി ആ ചെറിയ ഒരു പരിപാടിവല്യ പരിപാടിഒന്നു- ല്ല
ഗിഫ്റ്റ് ഒന്നും കിട്ടില്ലേ പ്രാവേ ശനോത്സവന് കുട്ട്
ആഹ് ആഹ് ഗിഫ്റ്റ് കളിർ ക്ക ഫ്ലവേഴ്സിന്റെ കളറിംഗ് ബുക്കാണ്.
ഏ വേറെബിടെ ബ ഉം ഇവിടെ ബാഗും പഠന കിറ്റൊക്കെ കൊടുത്തിനിം എൽ കെ ജിക്ക് എൽ കെ ജി കുട്ടികൾക്ക് ഒന്നാം ക്ലാസിനൂണ്ട്. പിന്നെ ഇവര് യു കെ ജി ആയ കുട്ടികൾക്ക് രണ്ട് കുപ്പി ക്ലാസ് പൊട്ട്ണ ക്ലാസ്സ്. രണ്ടെണ്ണം കൊടുത്തിന് എല്ലാ കുട്ടികൾക്കും ഉണ്ട് പൊതുവേ
ഉം ഉം
കൊടുത്തിട് ട്ടുണ്ട് ഓരോ ക്ലാസ്സിനും പിന്നെ അഞ്ചാം ക്ലാസ്സ്ക്ക് പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് അങ്ങനെ ഓര്ക്കും കൊടുത്തിട്ടുണ്ട്.
ഉം ഉം ഉം എൽ കെ ജി എങ്ങനെ ഇക്കുറി അഡ്മിഷ് നൊക്കെ ഉണ്ടോ പിള്ളേരൊക്കെൺ ഓ
എങ്ങനെ? അത് എൽ കെ ജിക്കായിട്ട് എത്ര അഡ്മിഷനാന്ന് അറിയി ല്ലാം മൊത്തായിട്ട് നാപ്പത്തഞ്ച് കുട് കുട്ടിയാള്
എൽ
എൽ കെ ഏ ഒന്നാം ക്ലാസ്സ്ക്കും എൽ കെ ജിയും അഞ്ചാം ക്ലാസ്സ്ക്കൊക്കെ പാടായിട്ട് നാപ്പത്തഞ്ച് കുട്ടികള് പുതിയതായിട്ട് ജോയിൻ ചെയ്തിണ് പറഞ്ഞു മാഷ് എൽ കെ ജി ക്ക് എത്രാണന്നപ്പൊ ആ കേട്ടില്ല
ഉ ഉം എങ്ങനെ എങ്ങനെുണ്ടാ അവിടെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ
പഠിപ്പിക്കാനൊക്കെ നല്ല ഉഷാറാണ്
ഉം ഉം ഉ
കുട്ടികളൊക്കെ ചെറിയൊരു എൽ പി സ്കൂളാണ് ചെറുതായിട്ട് പിന്നെ അധികം കൊറച്ച് കുട്ടികളും തന്നെ അധികംല്ലാത്തോണ്ട് ടീച്ചർമാരും മാഷന്മാരൊക്കെ നല്ല ഇതില് പഠിപ്പിക്കും കൊ ചെറിയ കുറച്ച കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയല്ലോ മറ്റ കുറേ കുട്ട
ആ് ആഹ ആ അതെ അതെ അപ്പൊ പിന്നെ നല്ലവണ്ണം പഠിപ്പിക്കണ്ടാവുംല്ലേ അങ്ങനത്തെന്നെ നല്ല കുറച്ച് കുട്ടികളാവുമ്പോ കൂടുതൽ ക്യാച്ച് ചെയ്ത്
ഉം അഞ്ചാം ക്ലാസ് വരേണ്ട് പക്ഷെ ചെറിയൊരു സ്കൂളാണ് നമ്മള് നാട്ടിൻപറ
ആ ആ
ഗവൺമെൻറ് സ്കൂൾ പോവാ അതൊക്കെ പ്രൈവറ്റ് കൂടെയൊക്കെ പോവതോണ്ട് കുട്ടികളൊക്കെ കുറവായതോണ്ട് നമ്മൾക്ക് എപ്പോഴും സൗകര്യം അടു ത്താ കുമ്പളല്ലേ പോവാനും വരാനും കുട്ടികളെ മീറ്റിങ്ങിന് പോ വാനും ഒക്കെ
ഉം ഉം അങ്ങനെ പഠിപ്പിക്കണണ്ട്ന്നണ്ടെ പിന്നെ കൊഴപ്പില്യ
ആഹ് പഠിപ്പിക്കണം നുണ്ട് ഓ ഓള കൊറച്ച് ചെറിയ പ്രായത്തിൽ ചേർ അംഗനവാടി പോവാതെ സ്കൂളിൽ ചേർത്തിയതാ
ആഹ് ആഹ് ആഹ്
എന്നാലും അത്യാവശ്യക്കെ ഒക്ക ആയി അറിയും അക്ഷരങ്ങളൊക്കെ അറിയൊക്കെ ചെയ്യും ഇനിയിപ്പ യു കെ ജി യിലും കൂടി ആവുമ്പോ ഒന്നും കൂടി ക്കെ ഉഷാറായിക്കോളും
അതെ
ഓന എങ്ങനെ
പോ പോവാൻ ഇപ്പ മടിയൊന്നുമില്ല ഇപ്പൊ ഒരു ദില് അങ്ങ് പോവണ്ട് ഇപ്പൊ ഏഴുതാനും ദിന് ഒന്നുമി ല്ലല്ലോ
ഉം ആദ്യായിട്ട് പോകുമ്പോളേ കൊറെ കരച്ചിലും ഇതൊക്കെ ആയിക്കാറല്ലോ പൊതുവേ കുട്ടികൾക്ക് അംഗനവാടി പോയിന്യോ?
ഇപ്പൊ അംഗൻവാടി പോവലൊക്കെ കുറവാണ് പിന്നെ ന്റെ വീട്ടിൽ പോയപ്പോ ഒരാഴ്ചാഴിട്ട പോയിട്ടുള്ളു അല്ലാതെവിടെ ഇ ആ വീടിന്റെ അടു ണ്ട് ഇവിടെല്ല അവിടെ ഒക്കെ വിട്ടാണ് അംഗൻവാടിൽ അപ്പ പിന്നെ കൊണ്ടയാക്കലില്ല
ആഹ് ചെറിയാൾ ആയിട്ടുണ്ടാവലല്ലേ പോവാന്
ഇല്ലല്ല ചെറുതായിട്ടില്ല എന്ന ഒക്കെ ഞാൻ പിന്നെ വിളിക്കട്ടോ
ആഹ് ആയിക്കോട്ടെ ഓക്കെ ശരി